ഹലോ കേൾക്ക്ന്നോ
ഇത് ഭയങ്കര സൗണ്ട് കൊറവാ
ആ പിന്നെ എക്സമൊക്കെ എങ്ങനെ ഉണ്ടായിര്ന്നു പരീക്ഷക്കെ
പരീക്ഷൊക്കെ സൂപ്പർ ആയിര്ന്നു. പിന്നെ പാസാകോന്ന് തോന്ന്ന്നു.
മ് നാളെ പരീക്ഷയുണ്ടോ ഇനി
ആഹ് പിന്നെ നാളെ പരീക്ഷണ്ട്.
ആഹ് വീട്ടില്ള്ളര്ക്കെല്ലാം സുഖാ ആഹാരം കഴിച്ചോ പിന്നെ
ആഹ് ആഹാരരോക്കെ കഴിച്ച്. ആഹാരം കടേന്ന് വേടിച്ചു കൊണ്ട് വടെ വെച്ചേക്കുന്നു കഴിക്കാൻ
മ് ഞാനാണെങ്കിൽ വീട്ടിൽ ഇവിടെ അമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു
ആഹ് പിന്നെ ഞാന് ഇന്നവടെ കടയില് പോയിട്ട് ആഹ് ഒര് കടേന്ന് വല്ല്യോര് കോഴിയങ്ങ് വേടിച്ച് തിന്ന്
എത്ര രൂവായി
ആഹ് ആ ഹ് മുപ്പത്തഞ്ചിലോ
മ് പിന്നെ നീയിനി എന്ന് വെരും നാട്ടിലോട്ട്
അച്ഛന് സുഖാണോ
സുഖ സുഖവാ അവടെയോ അച്ഛന് സുഖാണോ
ആഹ് ഞാൻ വീട്ട്ലില്ല.
ആഹ് നീ എന്ന് വീട്ടീ വരൂ ഞ്ഞി
ഞാൻ കൊറച്ച് നാള് കഴിയും.
മ് ഇപ്പ എത്രക് ഇപ്പ എത്ര എക്സാമ്കൾ കഴിഞ്ഞു
എന്തെണ്ണം
മ് ഇനി എത്ര പരീഷകളുണ്ട്
ഇനി കൊറെ പരീക്ഷണ്ട്
പഠിച്ചോ എല്ലാം
ആഹ പിന്നെ പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് ബുദ്ധിയൊക്കെ ഭയങ്കര എനിക്ക് ഞാ എനിക്ക് പരീക്ഷഎഴ്ത് തന്നെ എമ്പതീ എമ്പതാ കിട്ട്ന്നത്
ആഹ് ഇനി പുതിയ പുള്ളെരെന്ന് വെരും
പുതിയ പിള്ളേരെന്നാ വര്ന്നേന്നറിഞ്ഞൂട
മ് ഞങ്ങൾക്കാണെങ്കി അടുത്ത മാസം ഒന്നാതിയോ രണ്ടാതിയോ എന്ന് പറയുന്നെ കേട്ടു
ആഹ് ഇനി അറിയാനൊന്നൂലെ
മ് ഇവടെ ഞാനാണെങ്കി എന്റെ യൂണഫ് യൂണിഫോം പാൻറ് തയ്ക്കാൻ കൊട്ത്ത്ട്ട് ഇത് വരെ കിട്ടിയില്ല
ആഹ് ബാഗിയാ
ബാഗി
ആഹ്
പിന്നെ ടൊവിനോടെ അതിരടി മൂവി കണ്ടായിര്ന്നോ
ടോവിനോടെ അതിരടി മൂവി ആഹ് കൊണ്ടാര്ന്നു.
എങ്ങന്ണ്ട്
സൂപ്പർ
മ് എനിക്ക് അത്രങ്ങ് ഇഷ്ട്ടപ്പെട്ടില്ല.
ആഎന്തേ ഇഷ്ട്ടപ്പെടാഞ്ഞ്
അത് ആ ബേസിലിന്റെ ടൊവിനോട് എന്താണ്ടൊര് ത്പോലെ
ഓ ണ്ടാതിത് പോലെ തന്നേണ് പടം ഡയറക്റ്റിയ്യും
പൈസ വേണ്ടേ നമ്മടെയ്യില്
അതെന്താ പൈസ കിട്ടാത്തത്
ഉം പിന്നെ ങ്ങകെ പാവങ്ങളല്ലേ നിങ്ങളൊക്കെ ഭയങ്കര പണക്കാരും
ആ ഞങ്ങള് ഭയങ്കര റിച്ചാ അത് പറയാൻ ഞങ്ങക്ക് മടിയില്ല
മഴയുണ്ടോ അവടെ
ഇവിടെ മഴയില്ല അവിടൊ
ഞാനിന്നാണെങ്കില് രാ കോളേജിന്ന് ഒരു രണ്ടര ആയപ്പോ എറങ്ങിയപ്പോ മഴ ചാറി അത് കഴിഞ്ഞട്ട് ഒരു മൂന്ന മൂന്ന് മണിയായപ്പോം മഴ നല്ലൂരെ പെയ്ത് അപ്പം ഞാനാണെങ്കിൽ വാഹനത്തിൽ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞ പ്പോഴ് നാലരയപ്പോൾ നല്ലോര ഇടിവെട്ടി മഴ പെയ്ത് അപ്പഴും ഞാൻ നമ്മടെ ആനവണ്ടി ണ്ടി ഇരിക്കുവാരുന്നു ഞാൻ ആറു മണി ആയപ്പോഴത്തേക്കും ഞാനിങ്ങ് വീട്ടിലെത്തി ആറര ആയപ്പഴത്തേക്കും
ആണോ അങ്ങനെയൊക്കെ കാര്യങ്ങള്
ഭയങ്കര മഴയാണ് ഒന്നും ചിയ്യാ പറ്റിയില്ല
ജോലിയൊക്കെ എങ്ങനെ പോവുന്നു
ഹ് ഇന്ന് പോയില്ല അയാക്ക് ലീവ് പറഞ്ഞു ഞാൻ എനിക്ക് ഒരു ദിവസത്തേക്ക് അവധി വേണന്ന് പറഞ്ഞു
അത് ഭയങ്കര പ്രശ്നമാകില്ലേ
ഇല്ല പുള്ളിയൊന്നും പറയത്തില്ല
ആ ഫാര്യ എന്ത്‌ പറയുന്നു
അമ്മക്ക് നിങ്ങക്കല്ലേ ഫാര്യ കൊച്ചെന്തു പറയുന്നു
കൊച്ച് മലയാളം
ഉം എനിക്കിപ്പ നിങ്ങളടെ കൊച്ചിന്റെ ഹ് എന്തുവാ ഫോട്ടോയൊക്കെ ഒരു ഫാ ചിത്രമൊക്കെ ഇൻസ്റ്റെൽ വരും
അതെങ്ങനാ
എനിക്കതറിയത്തില്ല എങ്ങനാന്ന് ഒരോസം എൻ്റെ അക്കൗണ്ട് നമ്മളന്ന് എടുത്ത് നോക്കിയാരുന്നു അതിനു ശേഷം നിന്നെ ന്റെ ഏ ഫാര്യയുടെ ഫോണാ രൂപങ്ങളും വീഡിയോളൊക്കെ എനിക്ക് വരും
നമുക്ക് നേരിട്ടൊന്ന് കാണണല്ലോ
എന്തുവാ
തന്നെ നേരിട്ടൊന്ന് കാണണല്ലോ
അത് താങ്കൾ അടുത്ത മാസം വരുമ്പോൾ ഞാൻ എന്നോണ്ട് ആവൂന്ന് ശ്രമിച്ച് ഞാൻ അവധിയെടുത്ത് വരാം
ആ
പിന്നെ
ആ താങ്കളിപ്പോൾ വീട് ഏ മറ്റേ ആ അല്ലാതെ വുളിച്ചിട്ട് വിളിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ
ആ
അത് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം
അത് എന്റെ ഒരു അകന്ന ബന്ധുവാണ്
അകന്ന ബന്ധുവാ
അകന്ന ബന്ധുവാണ് എന്റെ
അ പിന്നെ കോളേജിൽ പഠിക്കുവാന്ന് പറഞ്ഞു
ഞാൻ കോ അത് കോളേജിൽ പഠിക്കുആണ് അത് പഠിച്ചുകൊണ്ടിരിക്കാണ് കാസർഗോഡ്
അല്ലയാ നിങ്ങൾ പഠിക്കുന്ന കോളേജിലാ പഠിക്കുന്നെന്ന് ഇയാൾ പറഞ്ഞായിരുന്നു
അല്ല അത് വേറേ പെൺകൊച്ച്
ആ കൊച്ചിന്റെ കാര്യമാണ് ഞാൻ ചോയി
ആ ജസ് അ അന്ന് നീ ഒള്ളപ്പം വിളി പെൺകൊച്ച് എ എന്റെ കസിൻ വേറൊരു പെൺകൊച്ചുണ്ട് അത് എന്റെ എന്റെ പഠി ക്കുന്നത്
ആഹ് അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്
ഉം അത് നമ്മടെ നമ്മടെ താഴത്തൊര് പെൻകൊച്ചാ അതും
താഴത്തെ ഒരു പെൺകൊച്ച്
ഉം പിന്നെ എങ്ങനുണ്ട് ജീവിതൊക്കെ അവിടുത്തെ
പിന്നെ അവിടുത്തെ ജീവിതൊക്കെ എങ്ങനെ പോകുന്നുണ്ട് അവിടെ പിന്നെ പവർ
ആ പറ
അവിടെ പിന്നെ പവർ കട്ടൊക്കെ ഉണ്ടോ
ഇവിടെ പവർക്കെട്ടൊന്നു ഇല്ല ഇടക്കിടക്ക് ചെറിയ ടച്ച് വെട്ടക്കെ കാണും അപ്പം പോവും ക്ഷീരങ്ങളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുന്ന പരിപാടൊക്കെ കാണും അപ്പം ചെറുതായിട്ടൊന്ന് പോകും
ഉം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ ഞങ്ങക്കാണെങ്കില് ആ കോതുമങ്കലത്താണെങ്കി എത്ര രാത്രി പന്ത്രണ്ട് മണിറ്റ് ഒന്നര വരെ കറണ്ടില്ലാരുന്നു ഞങ്ങളെ
എന്റെ പൊന്നേ എങ്ങനെ കിടന്നുറങ്ങി
കാറ്റ് കാറ്റൊന്നും കിട്ടുന്നില്ലാണ് എന്തിരു പാടുപെട്ട കിറന്നുറങ്ങണ അതുകൊണ്ട് ഉറങ്ങിയില്ല പി പിറ്റേന്ന് ക്ലാസ് റൂമിൽ പോയി കെടന്നൊറങ്ങി
വന്റെ പൊന്നി ഞങ്ങടെ ഇന്നലെടെ ഇന്നലെ ആ രാത്രി ഒരു മണിക്ക് ടർഫ് എടുത്തു
ആ
ഒരു മണിക്കക്കല്ല രണ്ട് മണിക്ക് ടർഫ് എടുത്തു ഞങ്ങൾ ഇവിടുന്ന് ഒരു മണിയായിപ്പം പോയി അവിടെ ചെന്നപ്പോ രണ്ടര ക്കെയൊള്ളന്ന് പറഞ്ഞ് രണ്ടര തൊട്ട് അഞ്ച് മണി വരെ ഞങ്ങൾ ടർഫ് കളിച്ചു ആചാരീടവിടെ
അ
ആചാര്യട് രണ്ട് മണി ട്ട് അഞ്ച് മണി വരെ ടെർഫ് പോലീസ് ആണെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു ഞങ്ങളാ ണെങ്കി ആ വഴി ഇങ്ങനെ നൈസായിട്ട് റൂമെ വന്നു റൂമി വന്നപ്പോഴാണെങ്കിൽ എവിടെ കിടക്കുന്ന നായികൾ നമ്മളെ കടിക്കാൻ ഓട്ടിച്ചു നായികൾ ഞങ്ങളെ കടിക്കാനും ഒട്ടിച്ചപ്പോ ഞങ്ങള് നൈസായിട്ട് ഓടി മാറി റൂമില് വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവും എന്ന് ഞങ്ങൾ കരുതി പക്ഷെ അത് പ്രശ്നമായില്ല ഞങ്ങൾ നൈസായിട്ട് പതിങ്ങി പതിങ്ങി റൂമിനകത്ത് കയറി വാതിലടച്ചു കിടന്നും ഉറങ്ങി
പിന്നെ മെനഞ്ഞാന്നാണെങ്കില് ഞങ്ങള് ആഹാരം കൊടുക്കാൻ പോയപ്പ ഞങ്ങളെ എക്സൈസ് പൊക്കി
എക്സൈസ് പൊക്കാൻ കാരണങ്ങൾ കാണുമല്ലോ ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്ന സാഹ ചര്യത്തിൽ ഒന്നാമത് പയ്യക്കോട് എബ്രഹാം എന്ന് പറയുന്ന ഒരാള് കഞ്ചാവ് വിക്കുന്നായിട്ട് കാണുന്നൊ ണ്ട്
ഉം പിന്നെ ചുങ്ക പിന്നെ ചുങ്കത്ര ചുങ്കത്ര അടയാർ ഭാഗത്ത് വയറിങ്ടത്തുന്ന ജോസ് ഉണ്ട് പുള്ളി അവിടെ വിക്കുന്നത് പറയുന്നത് കേക്കുന്നു അറി
മരം വറുപ്പിന്റെ മരം വറുപ്പ് പ്പന്റെ ഇതില് കൂടെ വണ്ടിയില് കഞ്ചാവ് കടത്തിക്കോട്ടിരുന്നാ ആളായിരുന്നു ഈ പറഞ്ഞ വ്യക്തി പറ നേരിപ്പം പെക്കിയത് അത് ഇപ്പം തൂഫാനത് ഒതുങ്ങി നിക്കുവന്നാ പറഞ്ഞത് ഇനി ഈ പരിപാടി തുടങ്ങും എന്നാണ് പറഞ്ഞത് വിടെ ഉയരൊക്കെ സപ്ലൈ ചെയ്യുന്ന ഇങ്ങനെ
ജോസുഫ് ഒതുങ്ങിയിക്കവാ പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നല്ലോ അവിടെ പിന്നെ ചോറക്കെ കെട്ടിട്ടേ
പിന്നെ ഞങ്ങള് മിസ്സ് പുറത്ത കൊടുത്തേക്കുവാണേ മൂന്ന് നേരം രണ്ട് നേരം ഉച്ചിക്കക്ക് രാത്രിയിലെ ഫുഡ് രാവിലെ ഫുഡ് ഇല്ല
ഓ രാവിലെ ഫുഡ് എന്തിനാ വെറുതെ രാവിലെ ഫുഡ് കഴിക്കുന്നത്
രാവിലെ ഫുഡ് കഴിക്കുന്നത് വിശപ്പ് മാറാനാ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ രാവിലെ എന്തിനാണ് ഫുഡ് കഴിക്കുന്നേ
ഞനാണെങ്കി ഇന്ന് രാവിലെ ഒരു അപ്പവും കഴിച്ചു അതിന്റെ കൂടെ നല്ല കടലക്കറിയും അത്
നിങ്ങല്ലേ ഇപ്പം തന്നെ പറഞ്ഞത് എന്തിനാ രാവിലെ ഫുഡ് കഴിക്കുന്നേ എന്തിനാ ഇപ്പൊ ഇയാള ഫുഡ് കഴിക്കുന്നേ
അത് ഞാൻ എനിക്ക് വിശന്നൊണ്ട് ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞേക്കൂ
ഹാരം കഴിക്കുന്നു
ആ ഞാൻ പറയുന്ന കേക്കു ഞാൻ എന്നിട്ടൊരു പതിനൊ ആയപ്പോഴത്തേും കൂട്ടുകാരോന്റ പ്പൊരു പഴം പൊരി എനിക്ക് വേടിചെന്നോട് ഞാൻ പഴംപൊരി കഴിച്ചു എന്നി
പതിനൊന്നരക്ക് ഇയാൾ നാട്ടിലോട്ട് വരാൻ നിന്നയില്ലേ
അല്ല ഞാനാണെങ്കില് പതിനൊന്നരക്ക ഞാ അപ്പൊ ക്ലാസ് ഇരിക്ക ഞാൻ ക്ലാസ് കട്ട് പഴംപൊരി കഴിക്കാൻ പോയി
ക്ലാസ് കട്ട്യ്യാറുണ്ട് മിടുക്കൻ
അത് കഴിഞ്ഞ് എനിക്കാണെങ്കി ഒരു ഒന്ന് നാപ്പതൊക്കെ ആയപ്പോ അവര് ഹോട്ട ഒരു കടയെ കയറി നെയ് ച്ചോറ് മേടിച്ച് നല്ല നെയ്ചോറായിരുന്നു അപ്പഴത്തേക്കും കഴിഞ്ഞിട്ട് ഞാൻ അപ്പഴേയും ബസ്സ് കയറി അപ്പോഴത്തേക്കും ഭയങ്കര മഴ തുടങ്ങിയത്
നമ്മുടെ ഈ ചർച്ച എത്ര നേരം നീണ്ടു നിക്കും
നമുക്ക് കുറച്ച് സംസാരിക്കാം
ആ സംസാരത്തിൽ സമയമാവുമ്പോൾ താങ്കൾ പോകൂലെ
ഉം പിന്നെ അവിടെ പിന്നെ ഭയങ്കര മഴയാണോ തണുപ്പാണോ ഇപ്പം
ഇപ്പോൾ ചെറിയ തണുപ്പ് തുടങ്ങി വരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഗസ്റ്റ് മാസങ്കിലും നല്ല തണുപ്പാണ് ഇനി ഒരു ജാക്കറ്റ് മേടിക്കണം അത് ഇടണം
ഉം താൻ ത തണുപ്പ് ഇടാനുള്ള വസ്ത്രമൊക്കെ മേടിച്ചോ
തണുപ്പത്തിടാനുള്ള വസ്ത്രങ്ങൾ മേടിച്ചില്ല ചെമ്മരിയാടിന്റെ തോലുകൾ എങ്ങനെ ഇരിയണം ഇനി അതിരുന്ന് കുത്തി തയ്ക്കണം
ഉം പിന്നെ ഞാനാണെങ്കി മെനഞ്ഞാന്ന് മറ്റേ ഒരു ആഹ് കാ പണ്ട കാര്യം പറഞ്ഞില്ലേ തണുപ്പത്തിടുന്ന വസ്ത്ര ആ വസ് ത്രം വസ്ത്രത്തിന് ആ വസ്ത്രം പുള്ളി ഞങ്ങൾ ക്ക് കാണിച്ചു തന്നു ക്വാളിറ്റി അതിൻന്റെരു ഒരു നല്ല രസം അത് കാണാനെക്കെ
ആ നിങ്ങള് എത്ര രൂപക്കാണ്ത് വിക്കുന്നത്
അതിന്റെ റേറ്റ് ഒന്നും ഇത് ആയിട്ടില്ല രണ്ട് മൂന്ന് നല് ഒരു നാല് പീസ് വിറ്റു പോയി
നാലു പീസ് വിറ്റ് പോയി എന്റെ നമ്പറിലേക്ക് ഒരു നാല് ഒരു പീസിന്റെ പൈസഒന്ന് ഇട്ടേക്ക്
ഞങ്ങളൊക്കെ പാവങ്ങളാ അപ്പൊ ഞാൻ എന്നാ പിന്നെ നാളെ വിളിക്കാമേ
ആഹ് ഓക്കേ ഇനി നാളേ വിളിക്കാം ഓക്കേ